ഹ‌ലോ
ആഹ് പറ
ഓക്കെ എന്താപ്പി സുഖല്ലേ
ഉം സുഖായ്ട്ടിരിക്ക്ന്ന് അവ്ടെയോ
ഇവെടെ സുഖാ ഉം കാെയപ്പാെന്നുല്ല ഇവെടെ എങ്ങെനെ മയൊക്കെണ്ടോ
മഴാ ഉം രാവിലെ നല്ല മഴയായ്ര്ന്നു മൂന്ന് മണി തൊട്ടിട്ട് ഇപ്പം വെയില് വന്ന് തൊടെങ്ങി അവടെ എങ്ങനെയുണ്ട്
ഉം വെടീം രാവിലെ ചെറ്തായിട്ട് മയെണ്ടായ്ര്ന്നു പ്പം കൊയെപ്പല്ല വെയ്ലൊക്കെണ്ട് ഇന്നലൊക്കെ നല്ല മയേയ്ര്ന്നു
ഓഹ് രാവിലെ കഴിച്ചോ
ആഹ് കഴിച്ചു
എന്തായ്ര്ന്നു അവ്ടെ ഇന്ന്
വെടേ ന്ന് അപ്പം
ഓഹ്
യൊവ്ടേ
അപ്പൊ
ഉം ഇന്നെന്താ വെള്ള്യായ്ച്ചേ സ്പെഷലും കരങ്ങളും
വെള്ള്യാഴ്ച്ച സ്പെഷ്യെല് അധികൊന്നു ഇല്ലാ ഹസ്ബെന്റ് ഒരാവശ്യവായിട്ട് ജസ്റ്റ് ഇന്നലൊന്ന് പാെർത്തോട്ട് പോയേക്കുവായ്ര്ന്നു പ്പൊ പിന്നെ ചേട്ടൻ ഇല്ലാതെ ഒന്നും മേടിക്കാം പറ്റത്തില്ലല്ലോ
ആഹ് ഓഹ്
വണ്ടി എട്ത്തിട്ട് പോയിട്ടുണ്ട് അപ്പൊ പിന്നെ
ഓഹ് മക്കളൊക്കെ സ്കൂള് പോയോ
ഇല്ല എനിക്ക് കുട്ടികെള് ഇല്ലാ
ങ്ങാ
അവ്ടെ ആരൊക്കെയുണ്ട്?
ഇവിടേ ഇൻക്ക് മക്കളില്ലാ. ഇവടെ... ഇന്റെ ഹസ്ബൻഡ് ഉമ്മ ഉപ്പ
ആഹ്
അത് ഏളേച്ചനും
ഉച്ചയ്ക്കേത്തെക്കെല്ലൊം റെഡി ആയോ ഫുഡ്ഡ്?
റെഡി ആവുന്നു. ഇവടെ ആ ജോലിക്കാള് വെരും.
ഓഹ് ഓഹ് ഓഹ്.
ആഹ്
അവരാണോ കുക്കെയ്യ്ന്നത്?
ആഹ് അവര് കുക്കെയ്യും.
മീനൊക്കെ കിട്ടുന്നുണ്ടോ അവിടെ?
മീന്ക്കേ നമ്മള് മാർക്കറ്റ് പോയിട്ടങ്ങനെ വേടിക്കും.
ഉം
കിട്ടുന്നുണ്ടോ?
ആഹ് കിട്ടുന്നുണ്ട്, കിട്ടായൊന്നുല്ല. ഉം വെല കൊർച്ച് വെല കൂടുതലാണ്.
ആം പ്പൊ ഹാർബറൊക്കെ അടച്ചിരിക്കുന്ന സമയല്ലേ അതുകൊണ്ട്
ഉം ശെ
പിന്നെ എന്തുണ്ട് വിശേഷം? എന്തെയ്യും ഫ്രീയായിട്ടിരിക്കു മ്പഴക്കാ? ഹോബീസ് എന്തൊക്കെയാ
ഞാനീ ബുക് ക്ക് വായിക്കും. ഹസ്ബൻ്റോ? ബുക്ക് കൊട്ന്നെരും. അവര് സ്കൂൾലെ അക്കൗണ്ടൻ്റായിട്ട് വർക്കെയ്യാ. അപ്പവ്ട്ന്ന് സ്കൂ ബുക്ക്ങ്ങനെ വായിക്കും. പിന്നേ രാവിലെ മദ്രസ യിലെ ടീച്ചറാണ്, പ്പൊ രാവിലെ ഏഴ് മണി ക്ക് പോയിട്ട് പിന്നെ എട്ടരാവുമ്പൊ എത്തും. പിന്നെ നമ്മളാ പണിം കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ക്കും. അയ്ന്റെടേല് എന്തേലും ബുക്കും കാര്യങ്ങളൊക്കെങ്ങനെ വായിക്കും.
പാട്ട്ക്കെ കേക്കാറുണ്ടോ?
ആഹ് പാട്ടൊക്കെ കേക്കാറ്
ചെടികളൊക്കെ ഒണ്ടോ വീട്ടില്?
ആഹ് ചെടികളൊക്കെണ്ട്.
ഉം
ഉം ഇങ്ങള് എന്ത ചെയ്യാ? എങ്ങനെ ഫ്രീ ടൈം കൊണ്ട് പോവ്ന്ന്?
ഫ്രീ ടൈം ബുക്ക് വായിക്കും.
ഉം
ഇവ്ടെ ഒരു ചെറിയ ലൈബ്രറി സെറ്റപ്പുണ്ട് എന്റെ ഹസ്ബൻഡിന്
അതെ
ഉം പിന്നെ പാട്ടേക്കും.
ഉം നിങ്ങളും ഹസ്ബന്റും മാത്രാണോ വറെ
ഞങ്ങ രണ്ട് പേര് മാത്രഒള്ളൂ
അതെ ഓക്കേ ഉം
ആഹ് നല്ല എന്തെങ്കിലും സിനിമകളൊക്കെ എറങ്ങുവാണെങ്കി. അയ്ന്റെ റിവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ന്നോക്കിട്ട് സിനിമക്ക് പോവും.
ഹലോ ഏഹ് വൈകുന്നേരങ്ങളില്ങ്ങനെ എങ്ങണ്ടേങ്കിലും പോകാന് പൊർത്ത് പോവാന്. ടൈമ് സ്പെൻന്റെയ്യ.
ആഹ് വൈ ചേട്ടന്റെ ഫ്രീ അൻസര്ച്ച്. ചെലപ്പോ പെട്ടെന്ന് വിളിച്ച്ട്ട് പറയും ഒര്ങ്ങി നിക്കിതാ വെരുന്നൂന്ന്.
ആഹ് വെക്കേഷനൊക്കെ എങ്ങനെണ്ടാര്ന്ന്? അങ്ങനെ റ്റൂറ് കാര്യങ്ങളും.
ആഹ്
ക്ലിയറല്ല.
ഞങ്ങള് മിക്കവാറും അങ്ങനെ തോന്ന്മ്പോഴെങ്ങോട്ടെങ്കിലൊക്കഅങ് പോവും ആ ഇന്നാ ഇതൊന്നു ആയിട്ടില്ല പെട്ടെന്ന് എല്ലാരൂടി പ്ലാൻ ചെയ്യാ അങ്ങ് പോവാ. അല്ലെങ്കിന്നി നി ഞങ്ങള് രണ്ട്പേരുംങ്കൂടി പോവും പഷെപ്പെനിക്ക് കൊർച് ഹെൽത്ത്ഇഷ്യൂസായിട്ട് ഇര്ക്ക്ന്നോണ്ട്.
ആഹ്.
റെസ്റ്റും കാര്യങ്ങളൊക്കേണ് അതോണ്ട് വല്ല്യ യാത്രകളൊന്നുല്ല നമ്മടെ. അഹ് ഈ ഭാഗത്ത്ന്നുള്ള അഹ് വൈന്നേ ജസ്സ്റ്റക്കൊന്ന് പോയൊന്ന് വെരക്കക്കൊയൊള്ളൂ.
ഉം ഇ വീട്ടിലോട്ട് പോയിര്ന്നിലെ?
ഇല്ല വീലോട്ട് അങ്ങനെ പോവാറില്ല അവ്ടെ പ്രത്യേകിച്ചങ്ങനെ ആരു ഇല്ല.
അതാ.
ആഹ് അങ്ങളയും അമ്മയും ആങ്ങളുടെ വൈഫു ആണ് ഒണ്ടായ്ര്ന്നെ അച്ഛൻ പൊറത് ത്താണ് അങ്ങളയുടെ വൈഫ് പ്രസവിച്ച് കെടക്ക്ന്നോണ്ട്ട്ട്.
ആഹ്.
അത് ഇവ്ടെയല്ല ഒര് ഏഴ് എട്ട് മണിക്കൂർ ട്രെയിൻ ട്രാവലെയ്ത് പോണം അപ്പൊ. കാറും പോയി വന്നോക്കെ ന്നിക്കതേയൊള്ളൂ നിന്റെ അമ്മക്ക് ജോ ലിയുള്ളതാണ് അമ്മക്ക് എല്ലാ ദിവസവും ജോലിയുണ്ട് ഞാൻ ഇന്ന എടക്ക് രിക്കുമ്പയാണ്.
ഉം.
അനിയന്റെ വൈഫിന്റെ അടുത്തേക്ക് പോവാണ്.
അഹ് ശെരി.
അവളെ വീട്ടിലങ്ങന ആരു ഉണ്ടാവാറില്ല പിന്നെ ഞാൻ പോയ ചേട്ടന് ഇവടെ ഒറ്റക്കാവോണ്ട്.
ആഹ് ആഹ് പിന്നൊരു ബുദ്ധിമു
ഏഹ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് ഒരേയട്ട് മാസം വരെ. ചേട്ടന്റെ അമ്മ ഉണ്ടായിര്ന്നു അത് കഴിഞ്ഞിട്ട് മരിച്ച് പോയി സൈലന്ററ്റാക്കാര്ന്നു.
അഹ് ശെരി ഉം.
തേങ്ങ ഇട്ടിട്ടങ്ങോട്ട്പോവും
ഉം. ആഹ് വീട്ടില് ചെടികളൊക്കെ ഇണ്ടോ?
ആഹ് ചെറി കൊർച്ച് ഒണ്ടായ്ര്ന്നു ഞാൻ പർഞ്ഞില്ലേ കൊർ ച്ചു അ ഹോസ്പില്ല് ആവ്ശ്യങ്ങൾക്കൊന്ന് കൊറേണ്ട്. പോയി നശിച്ച് പോയ്‌. നോക്കാൻ പറ്റാതെ വെള്ള ഒഴിക്കാൻ പറ്റാതെയൊക്കെ പിന്നോ ദോക്കെ അപ്പൊ പിന്നെ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാത ഓൾമോസ് പകുതിയും മുങ്ങി. ന്നല്ലാ ഇത് ഉണ്ടായ്ര്ന്നു പ്രൈസ്ണ്ടാവും ന്നല്ലാ.
ഓഹ് ഓഹ്
ഇപ്പ എല്ലാം ഒന്ന് ഓക്കേ ആയിട്ട് വേണം പിന്നെയും ഒന്ന
അവിടെ അങ്ങനെ മഴായിട്ട് പ്രശ്നൊന്നുംല്ലല്ലോ കൂടുതല്
ഇല്ല ഇവിടെ മഴയൊട്ട വെള്ളം അങ്ങന പ്രശ്നങ്ങളോ ഒന്ന ഇല്ല താഴോണ്ട ഒരു കായല ഉണ്ട് എ മഴ പെയ്താലും വെള്ളം ഇറങ്ങി താഴെോട്ട പോകും
ഉം
മിറ്റും എല്ലാം പൊങ്ങി കിടക്കുവാണ് കുഴപ്പമില്ല അവിടെക്കെ എങ്ങനെയുണ്ട്
എവിടെ വല്യ പ്രശ്നൊന്നുമല്ല എന്നാലും ചെലപ്പ മഴ പ്യ്താലും മര ഇവിടെ അടുത്തൊക്കെ ഇങ്ങനെ മരങ്ങളെ വീഴയും കാര്യങ്ങളൊക്കെ പിന്നെ കറന്റും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും അത് പ്രശ്നമണ്ട് നല്ല
ആരണ്ടിന്റെ ഇവിടെ
എന്ത
കറണ്ട് പോയാലും ഇൻവേർട്ടർ ഉണ്ടായോണ്ട് അതൊരു വിഷയ ഇല്ല
ആഹ
കുഴപ്പില്ല
ഉം
എല്ലാം മാനേജ് ചെയ്ത് പോകുന്നു് എങ്ങനെയുണ്ടോ വെള്ളമൊക്കെ്
വെള്ളമൊന്നും വെള്ളംന്നും കോഴപ്പി ല മഴ പയ്യുംമ്പോ ഒന്ന ഒരു കല കലങ്ങിയ വെള്ളം വരുംന്നുള്ളാതെ വെള്ളത്തിന ആഹ് കിണറുണ്ട് പിന്നെ നമക്ക് ഇവിടുന്ന് പഞ്ചായത്ത് ലൈന വെള്ളം അങ്ങനെ കിട്ടും
ഓഹ് ഓഹ് ഗവൺമെന്റിന്റെ
ആഹ് ആഹ് അങ്ങനെ വരും
എന്തുചെയ്യാ ഹസ്ബൻഡ ആയിട്ട് പുറത്തൊക്കെ പോവാറുണ്ടോ
ആഹ് ഔട്ടിങ്ങിനും ഷോപ്പിങ്ങിനും കാര്യങ്ങളുംക്ക് പോകാറുണ്ട്
ഉം ആ ഹ് സിനിമയ്ക്ക് പോവോ
സിനിമയ്ക്കൊന്നും പോകലില്ല ല്ല ഒരു ഒത്തവ അങ്ങനെ പോക്കലേ ഇല്ല ആഹ് ടി വി ഇവിടെ ഉണ്ട് പക്ഷെ ടി വിൽ അങ്ങനെ ഫോണ് കണക്ട് ചെയ്തിട്ട് വേണം കാണാൻ അപ്പ അങ്ങനെ അടെ കാണാറില്ല അവറായിട്ട് കാണ ഫാണിൽ അങ്ങനെ കാണും എണ്ട് വരും പറ്റ
കുക്കിംഗ ഒക്കെ ചെയ്യാറുണ്ടോ
ആഹ് കുക്കിംഗ ഒക്കെ അറിയാം ചെറുതായിട്ടൊക്കെ അ അധികം ഈ എന്താ മധുരപലഹാരങ്ങളോടാണ് കൂടുതല് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ഈ പുഡിങ് ഗുലാ് ജാമുൻ വെളത്തുള്ള ആഹാരങ്ങളടൊക്കെ
ആഹ്
ആഹ കേക്ക് അങ്ങനോക്കെ ഉ ഉ ഉ ഭയങ്കര ഇഷ്ടം
വീട്ടില ആവശ്യത്തിന് വെക്കോ അതോ അല്ലാതെ പുറത്ത് ചെയ്ത് കൊടുക്കുവോ
ഇല്ല പുറത്തൊന്നുമല്ല വീട്ടില് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോ
ഉം വീട് അടുത്താണോ സ്വന്തം
ഏ് അല്ല നമ്മള് സ്വന്തമായിട്ടല്ല നമ്മൾ ഹസ്ബൻറും ഫാമിലിയും
സ്വന്തം വീട് അടുത്താണോ?
ആഹ് സ്വന്തം വീട് അടുത്ത
പോയി നിക്കാറൊക്കെ ഉണ്ടോ?
ആഹ് പോയി നിക്കാറൊക്കെണ്ട് പോയി പോരല്ല ദൂര അവിടെമ്മ പ്പ അനിയന അനയത്തി കാക്കു. നാല് പേര്.
ഓ ഓ ഓ ഓ വീട്ടില് പെഡ്സക്കെ ഉണ്ടോ?
ഇല്ല ഇല്ല ഇണ്ടായിരുന്നു കോ കോയ്കളൊക്കെ വളർത്തിരുന്നു പിന്നെ നമുക്ക് അവിടെ ഭയങ്കര ഈ കുറുക്കന്മാരൊക്കൊക്കെ ഭയങ്കര ശല്യണ് കുറുക്കന്മാരെ പട്ടികളൊ ക്കെ ഭയങ്കര ശല്യ അപ്പൊ കൊറച്ച പേരങ്ങനെ കോഴികളൊക്കെങ്ങനെ കടിച്ചു കൊണ്ടയി. പിന്നെ മ്മളെ ഭാഗത്ത് കുറുക്കന്മാര് മാത്രല്ല പല മൈലുകൾ വരും ഇടക്ക് എന്തേലും കൃഷി ചെയ്യുമ്പോ ക്കെ അതൊക്കെ കൊത്തി കഴ ക്കും പിന്നെ പന്നികളുടെ ശല്യണ്ട് പുലി പുലിണ്ട്.
പുലീനക്ക?
ആഹ് നേരിൽ കണ്ടിട്ടില്ല അവിടെ ഒരു പുലിനെ പിടിച്ചിട്ടുണ്ട്.
ആണോ?
നമ്മുടെ ഭാത്ത് കുരീന്ന ഇല്ല അവിടെ നാശിപ്പി ച്ച കളയും. എപ്പ ഇപ്പ ഇപ്പഴും ങ്ങനെ അവിടെ ഇവിടെ കണ്ടെടുക്കണന്നൊക്കെ ഇങ്ങനെ അയ്ന്റെ കുട്ടികളൊക്കെ കണ്ടക്കണന്നക്കെ പറഞ്ഞിട്ട് അങ്ങനെ ന്യൂസ കാര്യങ്ങള് വാർത്തക്കെ ഓരോത്തർ ഇങ്ങനെ രാ അതി രാവിലെ ജോലിക്ക് പോകുമ്പോ അവിടെകണ്ട ഇവിടെ കണ്ട ന്നൊക്കെങ്ങനെ പറയാ. കെണിക്കെ വെച്ചിട്ടുണ്ട്.
ഓ ഓ ഓ ഓ ശരിയടാങ്കി വിളിക്കാമേ?
ആ ഓക്കെ ശരി.